ഹലോ
ആഹ് കേൾക്കണില്ലേ
ആ കേക്കാം
ആഹ് ആഹ് എന്തൊക്കെ ഏ
എന്തെടുക്കുായിരുന്നു
ഞാനിവിടെ വെറുതെ ഇവിടെ ഇങ്ങനെ കടക്കിരുന്നു ഉച്ചയ്ക്ക് കുറച്ചേരം ഫ്രീ അല്ലേ
ആഹ് ആഹ്
ഭക്ഷണൊക്കെ കഴിച്ചിട്ടിങ്ങനെ
ആ പിള്ളേരൊക്കെ പോയോ
ആ പിള്ളേര് പോയി ഇപ്പോ കൊണ്ട് രാനായി സമയം
ആഹ് ആഹ് അംഗവാടിയാ
അല്ല സ്കൂളാണ് യു കെ ജിയിലാണ്
ആ അപ്പം അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുവാണോ
ആ ഞങ്ങളടെ വീടിന്റെ ഇങ്ങോട്ട് വരില്ല ബസ്സ്
ആ ഹ ഹ
അപ്പ കൊറച്ച് താഴെ മെയിൻ റോട്ടേക്ക് പോണം ബസ്സാണ്
ആ ഹാ
അപ്പ അങ്ങട്ട് വരും അപ്പം മൂന്നെ മൂ മൂന്നരയൊക്കെ ആയ ഇവിടുന്ന് പോവും മൂന്നര മൂന്നേമുക്കാലാവുമ്പഴേക്കും പോവും ആ മഴയില്ലാത്ത കൊണ്ട്
ആഹ് ആഹ് അവിടെ മഴയുണ്ടോ അല്ലെങ്കില്
ഇല്ലില്ല ഇപ്പൊ കൊറവൊണ്ട് ഇന്നങ്ങനെ വല്ല്യ മഴ പെയ്തിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ രാവിലെ ഉണ്ടായിരുന്നു ചാറി
ആഹ ഹ ഹ
ഉം അവിടെന്തൊക്കെയ സുഖല്ലേ
ഓ കൊഴപ്പവില്ല
മക്ക മക്കള് പോയില്ലേ
മക്കള് പോയി ആഹ് മക്കള് പോയി മക്കള് വരാനായി നാല് മണിയാവുമ്പം നാലെകാലൊക്കെ ആവുമ്പത്തേക്കും വരും
പിള്ളേ മൂന്ന് പേരുണ്ട്
ആഹ് മൂന്നാളും പോയിട്ടുണ്ടാവുല്ലെ ഇല്ല ഇല്ല ഹൗസ് വൈഫാണ്
ആഹ് പോയി പോയി പോയി ആഹഹ എത്ര പേരുണ്ട്
എനിക്ക് നാലാളാണ് ചെറുത് ട്വിൻസാണ് ട്വിൻസാ
ആഹ് ഹ ഹ ഹ ഹ
അവര് രണ്ടാളും യു കെ ജില് മൂത്താള്
ആഹ്
പത്താംക്ലസില്
ആഹ് ഹ
എസ് എൽ സി കഴിഞ്ഞു ഉം രണ്ടാമത്തെ മൂന്നില് ഉം ഉം ഉം
ആഹ് ആഹ് ആഹ് മാർക്കുണ്ടോ
മാർക്ക് കുറവാണ് ഫോണല്ലേ എപ്പഴും ഉം ര രണ്ട് പ്ലസ്സൊള്ളു ഉം
ആഹാ
പിന്നെ ബിയും ബി പ്ലസ്സൊക്കെണ്ട് സിയും
ആഹാ അഡ്മിഷൻ തുടങ്ങില്ലേ എടുക്കാൻ എന്റെയാള് മൂത്തയാള് ഹൈസ്കൂളില എട്ടില് ബാക്കി ചെറുത് യു പില് ഇഷ്
ആഹ ആ അലോട്ട്മെന്റ് ഫസ് റ്റലോട്ട്മെന്റ് കഴിഞ്ഞു അ
ആഹ് ആഹ്
പേര് കണ്ടില്ല
ആഹ് ആഹ്
ഉം ടെറ്റിൻ്റെ ഇപ്പോ ഇരുപതാം തീ ഇരുപന്ത്രണ്ടാ തീ ആണ്
ഉം ആഹ് ആഹ് ആഹ്
ഉം ഹസ്ബൻഡ് വർക്കിലാണോ
ആഹ് ഹസ്ബൻഡ് വർക്കിന് പോയതാ
എന്താണ് വർക്ക്
വീട്ടിലാരാ നിങ്ങടെ എന്തോ?
വർക്കെന്താ ചോദിക്കാ
ഹലോ
വർക്ക് കമ്പിനീലാ
ഹലോ കേൾക്കുന്നില്ലേ?
ആഹ് കേക്കുന്നുണ്ട് കേൾക്ക് കമ്പനീലാ കമ്പനീല്
എന്ത് കമ്പനിയാ ആഹ് അയ്ശരി ഇവിടെല്ല
അത് കാർപ്പന്റർ കമ്പ് ഇതിന്റെ ഉം
കാർപെന്ററാ ആഹ് അയ്ശരി കാർപെന്ററാണോ?
ആഹ് അതെ അതെ
ഏഹ് എന്റെ ഹസ്ബൻ്റും കാർപ്പെൻ്റെറെന്നെ ആയിരുന്നു ആഹ് ഗൾ
ആഹ് ആഹ് ആഹ്
എന്റെ ഹസ്ബൻ്റും കാർപ്പെൻ്റെറായിരുന്നു
ആഹ് ആഹ് ആഹ്
ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ പണി ക്ക് പോവാറില്ല
ആഹ് ആഹ് ആഹ്
ഇപ്പം ഞങ്ങൾടെ റബ്ബർ ഇങ്ങനെ ടാപ്പിങ് കൊറച്ച് ചെറുതായിട്ടൊക്കെ നടക്കും
ആഹ ആഹ് ആഹ്
ഇവിടെ റബ്ബറ്ണ്ട് കൊറച്ച് അപ്പൊ അത് ടാപ്പിങ്ങാ
ആഹ് ആഹ് ആഹ് മഴ ആയാ പറ്റൂലല്ലോ ല്ലേ
ആഹ് മഴ ആയ പറ്റില്ല കവറ് ഇടാൻ വേണ്ടിട്ടൊന്ന് ആരോ വെരാൻ പറഞ്ഞണ്ണു രണ്ടാളോട്
ഉം
ഉം പ്ലാസ്റ്റിക് ഇടല്ലോ ഇങ്ങനെ മഴയത്ത്
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പോ വന്നിട്ടില്ല അവര് ഈ സമയം വരെ വന്നില്ല ഇന്ന് വെരോ അറിയില്ല
ആഹ് ആഹ്
വെയിലിറിക്കുമ്പോഴള്ളല്ലോ ഇടാൻ പറ്റാ
ആഹ് അതെ
ഇങ്ങളവിടെക്കെ ഇണ്ടോ റബ്ബറ്ണ്ടോ?
ആഹ് റബറ്ണ്ട്
ആഹ് ആ അയ് ശരി
പിന്നെ നിങ്ങള് അമ്മയും അച്ഛ് മക്കളും അച്ഛനും മാത്രേ ഒള്ളോ
അല്ല അമ്മ ഇണ്ട് ഇവിടെ
ആഹ് ആഹ് ആഹ്
ഉം ഞങ്ങള് മാത്രം
ഉം
വേറെ എന്തൊക്കെയാ അങ്ങട് മഴയൊക്കെ ഇണ്ടോ?
ഇങ്ങോട്ട് മഴ കൊറവാണ് ഉം നമ്മക്ക് വല്യ കാര്യായിട്ട് മഴയൊന്നും കിട്ടിയിട്ടില്ല ഇന്നലെ ന്ന് ചെർതായിട്ടൊന്നു പെയ്ത് കഴിഞ്ഞു സം ഒരു ചെർതായിട്ട് ഒരുമാതിരി വല്യ കൊഴപ്പല്ലാതെ കാറ്റും കല്ലായിട്ട് പെയ്തായിരുന്നു.
ആഹ് അവടെ വെള്ളത്തിന്റെ പ്രശ്നം എന്തെലും ഉണ്ടോ?
ഇല്ല കൊഴപ്പന്നുല്ല.
പൊഴന്നുല്ലല്ലോ അട്ത്ത്?
ഇല്ല ഇല്ല പുഴയല്ല
ഉം പൊഴേടെ എടുത്തൊക്കെണെങ്കിൽ വെള്ളം കേർണ പ്രശ്നക്കെ ഉണ്ടാവില്ലേ?
വെള്ള വെള്ളം കേറാള്ള മഴയൊന്നും ആയിട്ടില്ല ഞങ്ങക്ക് വെള്ളം കേറും വയൽലൊക്കെ വെള്ളം കേറും. നമ്മക്ക് കൊഴപ്പന്നുല്ല ക്ഷെ കൊർച്ചപ്പുറേക്കെ വയല പ്പ അവടെക്കെ ഇങ്ങനെ വെള്ളം കേറുമ്പോ ബുദ്ധിമുട്ടൊക്കെ ആവും. പക്ഷേ അത് മഴ പെയ്യണെങ്കിൽ ത്യായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ മഴ പെയ്തോണ്ടിരിക്കണം.
ആ പാട പാടത്തിന്റെ അടുത്താണ് അപ്പൊ?
അല്ല ഞാന് പ്പ ഞങ്ങളവിടെയല്ല. ഞങ്ങള ഭാഗങ്ങൾലൊക്കെ ഉണ്ട് പക്ഷെ ള റുമൈൻ്റ് റോഡ് റോഡ് സൈഡാ ഉം
വേറെ എന്തൊക്കെ ഉച്ചയ്ക്ക് പണികളൊക്കെ കഴിഞ്ഞ ഇരിക്കു ല്ലേ?
ഇല്ല ഇനിയിപ്പോ മ വൈന്നേരത്തേക്ക് പണി തൊടങ്ങണം. രാവിലെ പിള്ളേരെല്ലാം വ്ട്ട് കഴിഞ്ഞപ്പോ ഒരു പത്ത് പയിനൊ മണി വരെ പണിണ്ടാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ വെർതെ ഇരിക്ക്ന്നു. പിന്നെ ഭക്ഷണ കഴിച്ച് കൊർച്ചേര ഒരു നസ്റ്റ ഒക്കെ എട്ത്ത്
ഉം അഹാ
പിന്നെ വൈന്നേര നാലുമണി ആകുമ്പത്തേക്കും വരാനാവു
നാല് മണിക്ക് എന്താ ചായ കുടിക്കില്ലേ?
ചായക്ക്ന്തെലും ആക്കണോ?
പലഹാരം ണ്ടാക്കിയോ?
ആഹ് പിള്ളേര് വെരുമ്പത്തേലും എന്തേലും ആക്കണം.
ആഹ് ആഹ് ആഹ്
പിന്നെ സമയല്ല പിന്നെ പഠിത്തവും പഠിപ്പിക്കാനും.
ബേക്കറി കഴിക്കോ അതോ?
ഇല്ല ബേക്കറി ഒന്നുല്ല ഇല്ല നമ്മള് വടെ ണ്ടാക്കും. ബേക്കറി ഒന്നും കൊടുക്കല് ല്ല.
ആഹ് അതെ അതെ ഉം ഇവടെ ബേക്കറി ഭയങ്കര ഇഷ്ട
ഇഷ്ടൊക്കെ പക്ഷെ മേട്ച്ചു കൊടുക്കലില്ല.
ആഹ് ഇണ്ടാക്കിയാല് അവർക്ക് ബേക്കറി കിട്ടാൻ ഭയങ്കര ഇഷ്ടാണ്. ചെലപ്പോ എണ്ണ കടികളൊക്കെ ണ്ടാക്കിയാല്.
ആഹ് ആഹ്
ബേക്കറിന്റെ ആൾക്കാരാ? ആഹ് അങ്ങനെക്കെ തന്നെ കടികളന്ന ഇഷ്ട ഉം. അപ്പ അമൃതം പൊടി വെച്ചരു കേക്കൊക്കെ ണ്ടാക്കി അഒടെ സെറ്റ് ആക്കി വെച്ചണ്ട് വരുമ്പഴേക്കും.
ആഹ് ആഹ് ആഹ് ആഹ്
ഇന്നഞ്ഞിപ്പ അത് നോക്കിയാ മതി ഇനി നാളത്തെ കാര്യം നോക്കിയ തി.
ആഹ് അമൃതം പൊടി ഇഷ്ടാണോ?
അഹ് ഇഷ് ഇത്രായിരുന്നില്ല ആദ്യം അവർക്ക് കിട്ടിയപ്പോ അയ്ൻ ഏഹ് കുട്ട്യൾക്ക് താഴെ ചെറിയ കുട്ട്യൾക്ക് കിട്ടിയപ്പോഴെ.
ആഹ് ആഹ്
ഇപ്പ അവരുടെക്ക നിന്ന് പ്പ അവര് സ്കൂള് പോലൊട്ങ്ങി ഇപ്പോ എഒട് ന്നേ
ആഹ് കിട്ടാണ്ടായപ്പോ ല്ലെ ആഹ്? ഈ അയിനിപ്പ ശരിക്കും നല്ല മധുരാണോ? നല്ലോണം
ആഹ് നല്ല മതാണ് മധുരാണ്.
ആഹ് ആഹ് ഹാ ഹാ
അഒടെ കിട്ട്ല്ലേ?
ഇവിടെ കിട്ടുമായിരുന്നു. ഇവടെ ചെറുപ്പത്തി കിട്ടിട്ടുണ്ട്. പക്ഷെ അത്ര മധുരം ഇല്ലായിരുന്നു. അന്ന്
അല്ല വേറെ ആരും വരില്ലേ അടുത്ത് അയൽവാസികളൊന്നും വരില്ലേ?
ഇല്ല ഇവിടെ കുഞ്ഞു മക്കളൊന്നും ആരുല്ല എല്ലാരും വല്യ വല്യ ആൾക്കാരായി പോയതാ
ആഹ അങ്ങനെ ഹെ ഹെ
ഉം ഇവർക്ക് ഇഷ്ടോന്നും അല്ലായിരുന്നു. കുറെേ കിട്ട വീട്ടിൽ കിട്ടിക്കൊണ്ടിരുന്നപ്പോ ഒട്ടും കഴിക്കില്ലായിരുന്നു.
ആ അതെ അതെ
അവോലോസ് പൊടിയൊക്കെ വറുത്ത് വെച്ചാ കഴിക്കും
ആഹ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കല തന്നെയാണ് ഞാൻ അതുപോലെയൊക്കെ
അല്ലാണ്ട് വേറെ എന്നാ ഉണ്ടാക്കിയാലും ഇവർക്ക് ഇഷ്ടമല്ല.
ആഹ അ ശരി
ഉം പിന്നെ ഇപ്പ അങ്ങനെ കിട്ടലും ഇല്ല ആ അങ്ങനെയൊന്നും ഇഷ്ടമല്ല ഏത് സാധനം ഇഷ്ടമല്ല അവർക്ക് പിന്നെ ഉം ഇപ്പ അങ്ങനെ കിട്ടലും ഇല്ല
ആഹ അതെ ഹ ഹ
ഇപ്പൊ വെയിലിങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട്
ആഹാ ആഹ ഇവിടെ അത് ചെറിയൊരു തുണി ഒന്നും അലക്കി ഉണങ്ങിയിട്ടില്ല എല്ലാം ചാർത്തില് കേയറ്റിയിട്ടു വേഴ മൂടല കൊണ്ട മഴ ആഹ വീട്ടിന്ന് തന്നെ
ആഹ വിഷയര അതോ
അ മിഷേനിലുണ്ട്
ആ
നണ്ട് അല്ലാണ്ട് കൊറച്ചൊക്കെയാണെ ഞാനങ്ങ് അലക്കിയിടും കുറച്ചേറെ ഉണ്ടെങ്കിൽ മെഷീനിലോട്ടിടും
അതൊക്കും ചെയ്യലേ ആഹ് മെഷീനിൽ ടുഅലെ
കുഞ്ഞേ ആ
ആഹ ഹാ മര് ആഹ ഹാ ഹ
എന്നിട്ട് എന്ത് സിനിമയ്ക്കൊക്കെ പോവാറുണ്ടോ
ആ സിനിമക്ക് പോ പോകലുണ്ട് എന്നാലും കുറവാ പണ്ടൊക്കെ പോകുന്ന പോലന്നും ഇപ്പ അങ്ങനെ അധികം പോകാറില്ല ഇപ്പൊ പഠിത്തൊക്കെ ആയോണ്ടേ അപ്പ എങ്ങനെ
വഴപ്പുണ്ടോ വാഴ
ഇല്ലില്ല കണ്ടില്ല ഇല്ല കണ്ടില്ല കണ്ടില്ല പിള്ളേരെ എഴുതള്ള ഡൗൺലോഡ് ഒക്കെ ചെയ്തു. പിള്ളേര് കണ്ടുന്ന് തോന്നുന്നു. ഞാൻ കണ്ടില്ല. എനിക്ക് അത്ര വലിയ ഇന്ററസ്റ്റ്‌ ഒന്നുമില്ല. സിനിമയില് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്കാ പണ്ടത്തെ പടങ്ങളൊക്കെയാ താല്പര്യം. ഇപ്പത്തെ എനിക്ക് ആ പടങ്ങളൊന്നും വലിയ താല്പര്യമില്ല മക മക്കളിങ്ങനെ കാണും ഉം പഴയ സിനിമകളാ എനിക്കിഷ്ടം. എനിക്ക് ഇപ്പഴത്തെ ജനറേഷൻ യൊന്നും എനക്കത്ര വലിയ പിടുത്തമൊന്നുമില്ല. മോഹൻലാൽ ഫാനൊക്കെയാ.
അതെ അതെ ഹ ഹ അത് ശരി. എനിക്കും അതേ. സിനിമ വലിയ പ്രിയമൊന്നുമില്ല. ഒരു സിനിമ ഒരു വട്ടമേയുള്ളു കാണ
ആഹ ആാ ആഹ് ആ ചെലോര് ഇങ്ങനെ കണ്ടത് തന്നെ പിന്നെയും കണ്ടോണ്ടിരിക്കും ആ ഹ ഹ
നാലും അഞ്ചും പ്രാവശ്യൊക്കെ കണ്ട തന്നെ കണ്ടിരിക്കും ഹി ഹി ഹി
മക്കളങ്ങനെയാ മക്കളിങ്ങനെ കണ്ടൊണ്ടിരിക്കു
ആ ത് ഞാൻ ഒന്ന് ഒരു പ്രാവശ്യം ക ണ്ടാ എനിക്കിഷ്ട്ടമല്ല
മം ന്ന പിന്നെ ശ
ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ
ആ ശരി ഓക്കെ